ന്ദോ
ആഹ് എന്തുണ്ട് വിശേഷങ്ങള്
നല്ല വിഷ് നല്ല വിശേഷം സുഖായിരിക്കുന്നോ
ആഹ് സുഖായിട്ട് ഞാനിപ്പോ പാട്ടൊക്കെ ഒന്ന് കേട്ടിട്ട് ഇരിക്കുവായിരിന്നു മഴ അല്ലെരുന്നോ അപ്പൊ കൊർച്ച് പാട്ടൊക്കെ കേൾക്കാന്ന് വെച് ചാര്ച്ചിങ്ങനിരിക്കുവായിരുന്നു
ഏത് പാട്ടാ കേട്ടോണ്ടിരുന്നേ
അങ്ങനെയൊന്നുല്ല നമ്മുടെ മലയാളത്തിന്റെ പഴയ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന കൊർച്ച് കൊർച്ച് പാട്ടുകൾ ഇങ്ങനെ കേക്കുവായിരുന്നു
നല്ലതാ മഴ സമയത്ത് പാട്ടും കേട്ട് ചയേ
അതെതെ ജോൺസൺ മാഷിന്റെ പാട്ടുകൾ ആ ഒന്നും നീങ്ങി നിക്കാമോ അവിട് ആ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു ഒന്നും ഇങ്ങോട്ട് കേക്കുന്നില്ല ഹലോ
ആ എന്തോ പറയ് ജിന്റെ പ്രശ്നം വന്ന പോലെ ആ ഇപ്പൊ പിന്നേം ഇത്തിരി വ്യക്തം ആയിട്ട്ണ്ട്
ശരി
ആ ആ എന്തോ ഒരു ഇടക്കേ പ്രശ് നം വന്നതാ ആ താങ്കൾ പാട്ടൊക്കെ കേക്കാറുണ്ടോ
തീർച്ചയായും ആ ഞാൻ കൂടുതലും മലയാളം കേക്കാറുണ്ട് തമിഴിലെ പാട്ടൊക്കെ കേക്കാറുണ്ട് ഇവിടെ ചേട്ടനാണെങ്കിലോ അതെ കൂടുതലും മലയാളം മെലഡീസ് അതൊക്കെയാണ് കൂടുതലും ഇവിടെ വെക്കാറ്
ആ എല്ലാവരും ഇപ്പോഴത്തെ പാട്ടിനേക്കാളും കൂടുതല്- പണ്ടത്തെ പാട്ടുകൾ കേൾക്കുമ്പോൾ പല ഓർമ്മകളും വരയും ചെയ്യും കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരുവല്ലോ കുട്ടികാലത്തിന്റ - ഇപ്പ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലാവരും ഇടുന്നുണ്ട് ഈ പാട്ടുകള്
ആ ഇവിടെ പോ ഇപ്പന്ന് വെച്ചാ ഞങ്ങള് കുട്ടികളുള്ള കാരണം കൂടുതലും പാട്ടൊന്നും അധികം വെക്കില്ല അവർക്ക് കൂടുതലും ഇഷ്ടം ഈ കാർട്ടൂൺ കാണാനും അങ്ങനത്തെ ഏ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെണ്ടല്ലോ അപ്പൊ അങ്ങനെ ടീവി വെക്കബൊ അത്രേം പാ പാട്ട് വെക്കാൻ പറ്റില്ല അപ്പൊ അവരില്ലാത്ത നേരത്തൊക്കെ കൂടുതലും നമുക്ക് പാട്ട് വെക്കാം ടി വി വെക്കാം
ലൊ മൊബൈലിൽ അങ്ങനെ വെക്കാറില്ല എന്നുങ്ങനെ
ക്കാറുണ്ട് ഇവിടെ റേഡിയോണ്ട് അതിപ്പോ ചെറിയ പ്രശ്നത്തിലിരിക്കാ ന്നാലും കൊഴപ്പില്ല വെക്കാം പാട്ടൊക്കെ വെക്കാം
ആണല്ലേ അറീം ലൊക്കെ വെക്കുമ്പോഴത്തേക്കും പിന്നെ എഫമ്മൊക്കെ കേക്കാലൊ നമുക്ക്
അതെ നമ്മള് ജോലി ചെയ്യുന്ന സമയത്താണെങ്ക കൂടുതൽ ഈ പാട്ട് വെക്കാണെങ്കിൽ സന്തോഷം കിട്ടും അപ്പൊ നമുക്കൊന്ന് എന്താ പറയാ അത്രയും ജോലി ചെയ്യുമ്പോ അത്രയും ബു ബുദ്ധിമുട്ട് നമുക്ക് അറീയൂല
അതെ അതെ അത് നമ്മുടെ മനസ്സ് സ് ഒന്ന് സമാധാന പരമായി അല്ലേൽസന്തോഷത്തിലൂടെ പോകാനകി
നന്നായിരിക്കും അതേ ഇല്ലകിൽ ഒറ്റക്കിരുന്നു നമ്മൾ ജോലി ചെയ്യുമ്പോള് ഭയങ്കര മുഷിച്ചിൽ ആയിരികോളും ഭയങ്കര ബുദ്ധി മുട്ടായിരിക്കും
അതെ അതെ ചെയ്ത് തീർക്കണമല്ലോ എന്നുള്ളരൂ ചിന്ത യിലായിരിക്കും പോക ഇതെന്നു പറയുമ്പോൾ അങ്ങനെ വരില്ലല്ലോ
എഫം കേക്കുന്നതാ കൊറച്ചുകൂടെ നല്ലത് അതാവുമ്പോ അവര് സംസാരിക്കുന്നത് കേൾക്കാനും നല്ല രസമാ
അതെ പുതിയ പുതിയ ഓരോ സബ്ജക്റ്റ് എന്തെങ്കിലും അവർ സംസാരിക്കുന്നതും
അതെ കൂടുതല അവര് രാവിലെ തുട നടക്കണ എന്താ കാര്യം ദിവസത്തെ ആ ഓരോരോ കാര്യങ്ങള് ഇപ്പൊ നാളെ ആണെങ്കി പരിസ്ഥിതി ദിനം അതിനെ കുുറിച്ചുള്ള ഓർമ്മകള് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവര് പറയും ഇപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേക ച്ചാണ് അവര് കൂടുതലും സംസാരിക്കുക ചിലപ്പോ നമ്മൾ ഓർക്ക പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അവര് പറയുമ്പോ നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസയിരിക്കും
അതെ അതെ അത് കേട്ടൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആകും പൊതുവെ
അതെ
അ ഞൻ കുറച്ചു നേരം ഇരുന്നങ്ങനെ മഴയല്ലായിരുന്നാ ഇപ്പൊ കൂടുതൽ പണി കാര്യങ്ങള് പുറത്തേക്കൊന്നു ഇറങ്ങല് നടക്കൂലല്ലോ പുറത്തേക്കിപ്പ ഇറങ്ങാന്ന് വിചാരിച്ച കഴിഞ്ഞാല് മഴ ആയത കൊണ്ട് ആരും അങ്ങനെ ഇപ്പ അധികം പുറത്തേക്ക് ഇറങ്ങലില്ലല്ലോ
അതെ പുറത്തിറങ്ങാനും ബുദ്ധിമുട്ടാ
ആ
മിന്നലും കുടുക്കം കൂടിയാണ് ണെങ്കില് പിന്നെ നോക്കോ വേണ്ട ഒട്ടും ഒറങ്ങില്ല
അതെ അതെ പിന്നെ മഴ ആയതൊണ്ട് പിന്നെ പൊതുവെ തണുപ്പായിരിക്കൂലേ അപ്പൊ പുൊറത്തേക്ക് ഇറങ്ങാൻ പൊതുവേ മടിയകും.
അതെ
അവിടെ മഴയ മഴത്ത് അങ്ങനെയൊക്കെ തന്നെയല്ലേ
ഉ ഇവിടെ ഇപ്പ മഴ കുറഞ്ഞു രാവിലെ ഉടങ്ങി അത്യാവശ്യം എടവിട്ട് എടവിട്ട് മഴയായിരുന്നു. പിന്നെ നേരത്തൊക്കെ നല്ല കുടുക്കം മിന്നലൊക്കെ ഇണ്ടായിരുന്നു. അപ്പ ഏർ ചെറിയൊരു ബുദ്ധിമുട്ട് അത് കഴിഞ്ഞിട്ട് മാറി ഇപ്പ ഒന്ന ഒതുങ്ങിട്ടുണ്ട് മഴ.
അല്ല അപ്പൊ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ മഴയത്ത് ഇറങ്ങാൻ താല്പര്യംണ്ടാ
മഴയൊക്കെ നനയന്ത ഇഷ്ടമാണപക്ഷേെങ്കി തുമ്മലും ജലദോഷവും വരൂലേ അതുകൊണ്ട് തീരെ താല്പര്ംല്ല ഇപ്പ
ഇവിടെയെക്കെന്ന്വെച്ച് കഴിഞ്ഞാൽ മഴ നനയാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇപ്പോ അസുഖത്തിന്റെ കാര്യ ഓർക്കുമ്പോഴത്തേക്കും പേടി കാരണം പുറത്തേക്ക് ഇറങ്ങാൻ തോന്നൂല്ല
അതെ പനിയൊക്കെ വന്ന നമ്മള് തന്നെ നോക്കണ്ടേ
അതെ ഒരു പനി തുടങ്ങിക്കഴിഞ്ഞഞ് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചയെങ്കിലും പിടിക്കുമല്ലോ അതൊന്നന്ന് മാറിക്കിട്ടാൻ. അതിന്റെ ഒരു പനി അതിന്റെ പുറകുള്ള ജലദോഷം തുമ്മല് അങ്ങനെ ഓരോന്നും ഓരോന്നും പുറകെ പുറകെ വരൂലേ ചൊമ
എല്ലാം കുഴപ്പമില്ല എല്ലാം സഹിക്കാം പക്ഷെ ചുമയാണ് പ്രശ്നം ചുമ വന്ന് എന്തൊക്കെ വന്നാല ഒരാഴ്ചയ്ക്ക് മേലെ പോവും. അതും നമുക്ക് മാത്രേള്ളൂ കേൾക്കണ ആൾക്കാർക്കും കൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
നമുക്ക് സംസാരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റാതെ വരുമല്ലോ ഈ ചുമ വന്നു കഴിഞ്ഞാൽ
അതെ അതെ കഫക്കെട്ടും പിന്നെപ്പോ മഴ തുടങ്ങി എന്തായാലും ചുമ പനി ആ ഒരു കാലാവസ്ഥ മാറിയല്ലോ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിക്കോളും ഇനി
അതെ നമുക്ക് പനി പിടിച്ചാലും പിന്നെയും കുഴപ്പമില്ല പക്ഷേ ചുമ പിടിച്ചാൽ രാത്രിയിതെ ഉറക്കം പോകുന്നു പിറ്റേദിവസം നമുക്ക് പണി ചെയ്യാനാണെങ്കിലും ആകെ ബുദ്ധിമുട്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങളായിക്ക വരിക
അതെ ചൊമ കുറച്ചു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കാണെങ്കിൽ ചുമ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് വന്നാൽ അടുത്ത ആൾക്ക് പെട്ടെന്ന് വരികയും ചെയ്യും എല്ലാവർക്കും ബുദ്ധിമുട്ടായിക്കോളും സാധാരണ ചുമയാണെങ്കിൽ കുഴപ്പമില്ല ഈ കഫം കൂടി ആണെങ്കിൽ പിന്നെ ഒന്നും കൂടെ നെഞ്ച് വേദനയും ആകെ അസ്വസ്ഥതവരും
അതെ അതെ വരണ്ട ചുമ യാണെങ്കിൽ നമുക്ക് നെഞ്ച് പൊട്ടണ പോലെ ആയിരിക്കും വേദ
അതെ വില്ലൻ ചുമ
സത്യം അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മരുന്നു മേടിക്കാതെ പറ്റൂല ആശുപത്രിയിൽ പോവാതെ നമുക്ക് പനിയൊക്കെ പിന്നെയും എന്തേലും മരുന്ന് കഴിച്ചിട്ട് ആണെങ്കിലും
ആവി പിടിച്ചാലും കുഴപ്പമില്ല ആവി ഒക്കെ പിടിച്ചു കഴിയുമ്പോഴേക്കും രണ്ടു ദിവസം ആവി പിടിച്ചു കഴിഞ്ഞാൽ പനി മാറി നമ്മൾ ഒന്ന് ശരിയാവും പക്ഷേ ചുമ വന്നാൽ കുറച്ചു ബുദ്ധിമുട്ടാ
ഓ കുറച്ചൊന്നുമല്ല നല്ല ബുദ്ധിമുട്ട്
അതെ ഞങ്ങൾക്ക് വരുമ്പോൾ എന്തായാലും ഞ മൂന്നുപേർക്കും വരാറുണ്ട്
ആ എല്ലാവർക്കും കൂടി ഒരുമിച്ച് എല്ലാവർക്കും ഒരുമിച്ച് വരാറ് അതെ അതെ അപ്പോഴാണ് ഫാന് ഒന്നുംഇടാനും പറ്റൂല്ല തണുപ്പും
ആവി പിടിച്ചാലും കുറയും അതെ അപ്പോൾ ചീത്ത വേറെയും കേൾക്കാം
ഓ ഈ മറ്റേ ചുക്കാപ്പി ഒക്കെ നല്ലതാണ് ചുമ ഒന്ന് പക്ഷേ ഇപ്പത്തെ ചുമക്ക് അതും പറ്റില്ല
ഈ ചുക്കാപ്പി കഴിച്ചാലും കുട്ടികള് അധികം കഴിക്കില്ല നമ്മൾ വലിയ ആളുകളൊക്കെ ചുക്കുകാപ്പികഴിക്കും പക്ഷേ കുട്ടികൾക്ക് കൊടുത്താൽ അവർ കുറച്ച് ഒരറക്കൊ രണ്ടറക്കൊങ്ങ് കഴിച്ചാ കഴിച്ചാല്ലെങ്കി കഴിക്കില്ല പിന്നെ ഞാൻ എടക്ക് ആ മുക്കുറ്റി തൊളസി ഒക്കെ പിഴിഞ്ഞ് ഉള്ളി ഉള്ളിനീരൊക്കെ കൊടുക്കാറുണ്ട് എന്നാലും അത് ഒരു പരിധി വരെയൊക്കെ കൈക്കൊള്ളൂ അതും ഒരുപാട് നിർബന്ധിച്ചാലാണ് കൊറച്ചു കൈക്കൊള്ളൂ
പണ്ടൊക്കെ അമ്മമാർ എപ്പോഴും തന്നോണ്ടിരുന്നതാ ഇച്ച് തരുന്നത് ഉള്ളിനീരൊക്കെ ചൊമ വരുമ്പഴത്തേക്കും ശരിയാ ശരിയാ അതൊക്കെ എല്ലാം കൂടി ഒന്ന് ചേർത്തുവച്ച് അടിച്ചിട്ട് തരുമ്പോഴേക്കും ആ അതൊക്കെ ഒരു ഓർമ്മ ശരിക്കും അല്ലേ
അതെ
ആ
പക്ഷേ അധികം കഴിക്കില്ല ഞാൻ കൊറെ നിർബന്ധിക്കണം
ആ കുറേ ചീത്തയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആയിരിക്കുല്ലേ കഴിക്കാ
പിന്നെ ആവി പിടിക്കാണെങ്കിലും അവരെ നിർബന്ധിച്ചാൽ മാത്രേ അവര് വന്ന് ഒന്നു കൊറച്ചേരം നിന്ന് ശ്വാസം വലിച്ച് ആവിയൊക്കെ പിടിച്ച് ശരിക്കും ഒന്നു വെയർത്താലാണ് കൊറയുള്ളൂ ചൊമയും അസുഖങ്ങളൊക്ക ന്ന് പറയും പക്ഷേ ഇവര് ആവി അധികം പിടിക്കില്ലഎന്നാൽ ആവി പിടിക്കുമ്പോഴേക്കുംഅവർക്ക് കൊറച്ച് ഇഷ്ടക്കേടാണല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആവി പിടിക്കാൻ ഒക്കെ
ആ അത് ശരിയാ
ആവി പിടിച്ചാൽ പരമാവധി ഇങ്ങനെ കഫം എളകി പോവൂന്ന് പറയും
അതെ അതെ അതെ
പക്ഷേ അവര് അതെ കെടന്ന് ഒറങ്ങാനും കഫം പോണനുസരിച്ച് നമ്മടെ ശരീരത്തിന്ന് അത്രയും കഫം പോയാ അത്രയും നല്ലതാ പക്ഷേങ്കി ആവി പിടിക്കണം.
അതെ ആവി പിടിക്കാതെ നമുക്ക് പറ്റൂലല്ലോ എന്തേ അത് കാറിനാത്ത അത്രയും ബുദ്ധിമുട്ടായിരിക്കും
അതെ ചോമ് ഉം കഫ കഫം വന്ന് കഴിഞ്ഞാ നമുക്ക് തലവേദന സൈനി സെസ്റ്റിക്സ് അതൊക്കെ വരാൻ ചാൻസ് കൂടുതലാ അപ്പ പരമാവധി നമ്മള് ആവി പിടിക്കുന്നത് നല്ലതാണ്
ആ അതെ അതെ ചൂടുവെള്ളവും നല്ലതായിരിക്കുള്ളു എപ്പഴും ചൂട് വെള്ളം തന്നെ കുടിച്ചു കൊണ്ടിരിക്കുവാണെങ്കി നമുക്ക് ആ ച ആ തൊണ്ടയുടെ ആ കുത്ത് ഒന്നങ്ങട് കൊറഞ്ഞങ്ങട് കിട്ടും.
ഉം ഈ ചൂടുവെള്ളത്തില് ഒരു നുള്ള് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടിട്ട് ഏ കഴിക്കുന്നത് നല്ലതായിരിക്കുള്ളു അപ്പ അച്ഛനെപ്പോഴും പറയാറുണ്ട് രാവിലെ ഒറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മള് വെറും വയറ്റില് ചൂടുവെള്ളത്തില് ഒരു നുള്ള് മഞ്ഞപ്പൊടി ട്ട് വെച്ചാ വയറ് ക്ലീനാവാനും ഇന തുമ്മനൊക്കെ ഒരുപാട് വന്ന മാറാനൊക്കെ നല്ലതാ
ആണല്ലേ ആ ഇനി ഒന്ന് ഏ ശ്രമിച്ച് നോക്കാം ഒ ക്കെന്നാ ശരി എന്നാ പിന്നെ വിളിക്കാം ഓക്കേ ശരി